ഇണ്ട്
ആഹ് എന്തൊക്കെ. ആഹ് സുഖാണ് മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുവണ്. അപ്പൊ അതിങ്ങനെ നോക്കിയിരിക്കരുന്നു. മുറ്റത്തൊക്ക ഇറങ്ങാനും പറ്റില്ല ഉം, ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്ക
ആകെ മുറ്റൊക്കെ ഇങ്ങട്ട എരപ്പായിണ്
ഉം ഇവിട ഇതുപോലെ മുറ്റങ്ങളൊന്നും ക ട്ട ഒന്നും പതിക്കാത്ത തായതു കൊണ്ട് ചെളിയൊക്കെ പെട്ടെന്ന് തന്നെ
ആഹ് ആഹ് ഇവിടെ അങ്ങനെ തന്നെയാണ് മുറ്റൊന്നും കട്ടൊന്നും പതി ചില്ല മുറ്റത്തില തന്നെ എന്റെ മുറ്റത്തിലാണെങ്കില് മുന്നിലെ മുറ്റത്തന്നെ ഉം ഉം ഒരു പിലാവ് ഉണ്ടായിന് അപ്പൊ അത്ങ്ങനെ വിറ്റ കാണ്ട് അത് മുറിച്ച കാണ്ട് ആഹ് ഒരു പതിനഞ്ച് ദിവസൊക്കെ ആയിലോ ഓല് മു മുറിച്ചിട്ടിട്ട് പക്ഷേ ഓല് ഇഞ്ഞു കൊണ്ടു പോയിട്ടില്ല. എന്നട്ട് ആ മരങ്ങളൊക്കെ അവ്ട മു മുറ്റത്തിണ്ടായിട്ട് വെള്ളം നിന്ന് ആകെ എരപ്പായിക്ക മുറ്റൊക്കെ.
കിടക്കായിരിക്കും അല്ലേ
ഉം ആകെ എരപ്പായി കെടക്കുവാ മുറ്റം മര ഒന്ന് കൊണ്ടുപോയി കഴിഞ്ഞാല് നമ്മുക്കവിടെ നന്നാക്ക ക്കാൻ കയ്യുള്ളയ്
ആഹ്, എല മുളമ്പും ഒക്കെ നീക്കി കളയണെങ്കി ആ മരം അവിടുന്ന്
ഇല കാര്യങ്ങളൊ ക്കെ ഓല് അന്നന്നെ നന്നാക്കിണ് പക്ഷെ അതിന്റെ വ കൊമ്പ് കൊണ്ടു പോയിട്ടില്ല. മരങ്ങള് കൊണ്ടു പോയിട്ടില്ല. അത് ഓൽക് വേണങ്കി കച്ചവടം വേറെ കിട്ടേണ്ടി വരു വേ.
ആഹ്, ചിലപ്പോ എടുത്ത വേറെ ആൾ ക്കര രണ്ട് മൂന്ന് മരങ്ങൾ കിട്ടുമ്പോ അവര് ഒന്നിച്ച് കൊണ്ടു പോവാനാ യിരിക്കും
അത് തന്നെ. അപ്പൊ, അത് പിന്നെ മുറിച്ചിട്ട് കാണ്ട് മുറ്റത്തി ഇങ്ങനെ ഇട്ടിട്ട്. വെള്ളം നിന്നി ട്ട് വെള്ളം പോകാന് വഴി യുല്ല. മഴ പെയ്ത വെള്ളംന്നോയിറ്റ് മുറ്റത്ത് ആകെ കെട്ടി നിക്കാണ്. പിന്നെയണ് ഇന്ന് രാ രാവിലെ മുതല് മഴാ യിട്ടേ അടിച്ച് വാരിട്ടൂല്ല. മുറ്റ ആകെ എരപ്പ. എലങ്ങട്ട് വീണ്ട്ട്, ആഹ് മെ രങ്ങള്ണ്ട് വല്യ പിലാവു ആണ് അപ്പ നല്ലെ എല കൊഴിഞ്ഞോടിയോയി
ആഹ്
അപ്പ പിന്നെ പിന്നെണെങ്കി
ഈ മഴ നിന്ന് പെയ് യ്യുമ്പയെ എലകള് അടിച്ചു വാരിയാലും പോരത്തില്ല അവടെ ഒട്ടി കെടക്കും
ഇങ്ങനെ ബുദ്ധി തന്നെ അല്ലേ ഇനിയിപ്പ നമ്മള് രാവിലെ അടിച്ചേരി കൊറേ പത്ത് മണിയാകുമ്പത്തിനും പിന്നിം മുറ്റം നറയലാ
ഇപ്പ അടിച്ചേരിയിട്ട് ഒര് കാര്യല്ലേ ഈ മഴയ്താല്
ആഹ് പിന്നിം നമ്മള് വൃത്തിയാക്കേണ്ടെ വിചാരിച്ചിട്ട് ആഹ് പിന്നിം ഇതാ ഇട്ക്ക്ണതാ
ആഹ് പിന്നെണെങ്കില് വല്യ പിലാവാണ് അയിമല് ചക്ക മോൾളാ ഇള്ളത് ഞമ്മക്ക് കിട്ടൊന്നുല്ല ഇന്നട്ട് അതാണെങ്കില് ഇങ്ങട്ട് പൊവ്ത്ത്കാണ്ട് ഇങ്ങട്ട് മുറ്റത്ത്ക്ക്ങ്ങട്ട് വ്ക്ണുണ്ട് ഇതൊക്കെ ഞാ നന്ന നമ്മള് ഇതൊക്കെ രാവിലെ നന്നാ അതന്നെ രാവിലെ ഞമ്മള്തൊക്കെ നന്നാക്കി കഴിഞ്ഞ് കൊറച്ചഴിയുമ്പോത്തിന് പിന്നിം വ്കും
ഞമ്മക്ക് ഇതൊരു പണിയന്നെ നന്നാക്ക്ണേ
ആഹ് താഴത്തൊക്കെ ആണെങ്കി നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും ഉയരത്തിലാകുമ്പോ അത് കിട്ടൂല്ല.
ആണെങ്കി പ റ്റും ഇതാണെങ്കി ഏറ്റവും നല്ല മോൾളാ ഒര് തോട്ടിയും കൂടി എത്തൂല അയിനു മാത്രം ഉയ
ഹ്മ്മ് ചെല സലങ്ങളിലൊക്കെ ഇങ്ങനെ ച ക്ക പറിക്കാനാളുകള് വരാറ്ണ്ട് അങ്ങനെയൊക്കെ പറിച്ച് കൊടുത്താമതി
ആഹ് ഈ ഇവടെ വെന്നീനി പക്ഷെ അന്ന് ഞങ്ങളെത്മല് അറിയാന് ചക്ക ഇണ്ടായിട്ടില്ല പിന്നെ ഞങ്ങളെ പരിസരത്തൊക്കെ അങ്ങനെ ഇണ്ടായപ്പോ ഓലൊക്കെ കൊട്ത്തീനി ഇത്മല് പിന്നെ അവസാനത്ത്ക്കാണ് ഇണ്ടായത് ഇപ്പം ഇങ്ങനെ പൊവുത്ത് വ്കല് തൊടങ്ങി ചെയ് ത്ണ്. പക്ഷെ പവുത്താലൊക്കെ നല്ല മധുരള്ള നല്ല ചോപ്പ് കളറ് ചക്കേണ് നല്ല മധുരാണ് ആഹ് നൽ ആഹ് ഏഹ് അങ്ങനൊന്നും ഇണ്ടാക്കേല്ലാ ഞമ്മള് ചക്ക കൂട്ടാൻ വെ പിൻ ഏഹ് ന്ന് പറയാന് നമ്മള് ഹ്മ്മ് പച്ച ചൊള ഇര്ഞ്ഞ്ക്കാണ്ട് അത് ചെറി വണ്ണല്ലാതെ ഇരിഞ്ഞ്ക്കാണ്ട് നമ്മള് പൊരിക്കും
ആഹ് ചക്ക വറ വ് ഇണ്ടാക്കുവായിരിക്കും ല്ലേ
ചക്ക വറ ആഹ് ര നമ്മള് വൈകുന്നേരൊക്കെ ചായക്കൊക്കെ ആയിട്ട്
ആഹ് ഞാൻ കഴിഞ്ഞാഴ്ച്ചേല് ഇണ്ടാ ഇയാള് മൂന്നാലീസാ തരുന്നെ പിന്നെ അത് ഇങ്ങനെ ഒര് തണ്
ആഹ് പിന്നെ തൻത്താ രസണ്ടാവൂല തൻത്താ പിന്നെ അയിന്റെ ഒര് ഇത്ണ്ടാവൂല ല്ലേ ചൂടോട്ക്കെ തിന്നുമ്പോ നല്ല രസാ കുട്ടിയേൾക്കൊക്കേ പിന്നെന്ന് പറയാന് ആഹ് പിന്നെന്ന് പറയാന് ഞമ്മള് ഈ മഴ ഇല്ലെങ്കി വെയില് മാണം ഇന്നാല് ഞമ്മക്ക് അത് എരിഞ്ഞ്കാണ്ട് വെയിലത്തിട്ട് ഒണക്കിയാല് ഞമ്മളാവുശ്യത്തിന് മാത്രമ ഇങ്ങനെ ഇട്ത്ത് പോയി
ആഹ് അത് വെയിലത്തിട്ട് ഒണക്കുമ്പോ നമ്മളത് ചൂടാക്കിട്ടാണോ ഒണക്കാറ്
അല്ലല്ല ഞമ്മള് അത് എരിഞ്ഞിക്കാണ്ട് അതേപോലാണ്ട് ഒണക്കാ ഒന്നും ഇടണ്ടാ ആഹ് ഉപ്പൊന്നും ഇടണ്ടാ പിന്നെ ഞമ്മള് പൊരിക്കാൻ നേരത്ത് നമ്മള് കയികുവല്ലോ
ആഹ്
ആഹ് കൈകി കഴിഞ്ഞിട്ട് കൊറച്ച് ഉപ്പും കൊറച്ച് മൊളകും പൊടി ഇട്ട്ങ്ങാണ്ട് നമ്മള് പൊരിച്ചെട്ക്കാ
ആഹ്
അങ്ങനെ ഇന്റെ ജ്യേഷ്ഠത്തി കഴിഞ്ഞ വർ ഷാണ് ഓള് ഓക്ക് ഓളെ പേരേല് ഇങ്ങനെ പിലാവ് വെട്ടീനി മിറ്റത്ത് അപ്പം കൊറേ ചക്ക ഇണ്ടായിനി അപ്പൊ നല്ല വെയിലാണ് അപ്പൊ ഓള് ഒര് രണ്ട് മൂന്ന് ചക്ക് ക്കെങ്ങനെ വെല്യ ചൊള ഇള്ള ചക്കേനീ ഓളത് ഇങ്ങനെ ഇരിഞ്ഞിങ്ങാണ്ട് ക്കൻ ചെറി ചെറിതാക്കി മുറിച്ച്ങ്ങാണ്ട് അങ്ങനെ വെയിലത്ത് കൊണ്ടോയിട്ട് ഒണക്കി വാർപ്പിന്റെ മോളിലിട്ട്ങ്ങാണ്ട് ഒണക്കി കാണ്ട് ഇനിക്ക് തന്നീനി അങ്ങനെ ഏട്ടപ്പ ഞാനങ്ങനെ പൊരിച്ച് ഞമ്മളിങ്ങനെ പച്ചേല് ഇങ്ങനെ പൊരിക്കണാട്ടി നല്ലേ കൊറഞ്ഞ വെളിച്ചെണ്ണേം മതി ഒണക് ഇവിട്ത്തെലിം
ആഹ് പച്ചേല് പൊരിക്കണേക്കാലും ക്രിസ്പി ആയിറ്റും കിട്ടുവായിരിക്കും അല്ലെ
ആഹ് അതെ അതെ പച്ചേല് പൊരിച്ചുമ്പോ നല്ല വെളിച്ചെണ്ണ വാണല്ലോ
ആഹ് എണ്ണേല് ഇങ്ങനെ മുങ്ങി കെടന്നാലേ അത് ആ പൊരിഞ്ഞ് കിട്ടത്തുള്ളൂ അല്ലെങ്കില് ചതഞ്ഞി കൊറേ ടൈമ്ങ്ങനെ പിടിക്കും
ടൈമ് പിടിക്കും പക്ഷേ ഒണക്കി പൊരിച്ചാലും നല്ല വേം ക് കൈയും പണി കൊറഞ്ഞ വെളിച്ചെണ്ണയും മതി
ചെയ്തിട്ടില്ല ഞാൻ പച്ചേല് ഇണ്ടാക്കാന്നല്ലാതെ ഒണക്കിയിട്ട് ഇതുവരെ ഇണ്ടാക്കിയിട്ടില്ലാ
ഞാനും ഒണക്കിക്കാണ്ട് ഞാൻ ഇണ്ടാക്കലില്ലാ പക്ഷെ എ ജേഷ്ഠത്തി ഇങ്ങനെ ഒണക്കിക്കാണ്ട് ഓള് തന്നതേനി ഇ പൊരിക്കാനും ഞമ്മക്ക് പൊരിക്കണ പണിയേ ഒള്ളേനി ഓൾക്ക് പിന്നെ ഓക്ക് ചെറിയ മക്കളും കാര്യങ്ങളൊന്നും ഇല്ലാ ഓക്ക് ഓളെ പണിയായിറ്റ്ങ്ങനെ പോയാ മതി
ആഹ് ആഹ് ഞമ്മള് ഇങ്ങ ചക്കാമെക്കെ പണിയെടുക്കുമ്പോ നല്ല ഫ്രീ ടൈമെന്നെ വേണം അല്ലെങ്കി അയിമെക്കിരുന്നാ സമയം കിട്ടൂല്ലാ ആഹ് ഈ ടൈമ് വിചാരിച്ചിട്ടാണ് പല ആളുകളും അങ്ങൻത്തെ കാര്യങ്ങളൊക്കെ ഇണ്ടാക്കാൻ തന്നെ മടിക്കണത്
ഇന്റെ തറവാട്ടിലങ്ങനെയാ ഓലി എന്നുണ്ടാക്കും ചക്ക കൂട്ടാന് രാവി ഒര് പത് പത്ത് മണിയൊക്കെ ആവുമ്പോത്തിന് ഓൽ ക്കി എന്നും മാണട്ട് ഇ അ ഇമ്മ ടെ ഇമ്മണ്ട് തറവാട്ടിലെ അപ്പ ഇമ്മ എരിഞ്ഞി കൊടുക്കും
ണ്ടെങ്കില് പ്രത്യേകിച്ച് അങ്ങനെ വേണ്ടെ അവരൊക്കെ പണ്ട് ചക്കീം കാവത്ത് ത്ത്‌ന്നറഞ്ഞമാതിരി അവര് കഴിച്ച് വളർന്നതല്ലേ ഇന്നത്തെ മക്കക്ക് അത് വെച്ച് കൊടുത്താലാടെ നീക്കി വെക്കും
ഉം എവിടെ ഓൽക്കത് വാണ്ട ചക്കൊന്നും ഓൽക്ക് പറ്റൂലാ പവുത്താലൊക്കെ തിന്നുന്നല്ലാതെ ചക്ക കൂട്ടാനൊന്നും തിന്നൊന്നുല്ലാ
ആഹ്
പിന്നെ അങ്ങട്ട് ട്ട് ഇമ്മ അവിടെ എരിഞ്ഞ്കാണ്ട് എനിക്ക് ഇങ്ങട്ട് ഉം കൊടുത്തയക്കും എരിഞ്ഞ ചക്ക ഞാനെ രിലമ്മക്കറിയേ അപ്പ ഉമ്മ ഓലെരിയുമ്പം ഇൻ ട്ടങ്ങനെ കൊടുത്തയക്കുന്നാ അത് പിന്നെ കൂട്ടാൻ വെച്ചാ പോരെ ഇൻക്ക് ഇന്നട്ട് അപ് ഇന്നാ തന്നെ ഇൻക്ക് അങ്ങനെ കൂട്ടാൻ കൊണ്ടൊന്നും ഇൻക്ക് വെല്യ കൂടില്ലാ അപ്പം പിന്നെവിടെ ഹസ്ബൻഡറിന് വെള്ളിയാഴ്ചക്കെ ആകുമ്പ പത്തണിക്ക് ഒരു കഞ്ഞി കൂട്ടാനും വാണം.
അപ്പ ങ്ങനെ ഞാനേ കൊട്ന്ന് പിഡ് ജി വെക്കും അതിന് പണി ഇല്ലാത്ത ദിവസങ്ങളിൽ വെക്കും. അപ്പൊ എല്ലാരുംപാടെ കൂടിയാണ്ട് തിന്നുമ്പോ നമ്മൾ തിന്നുല്ലോ?
ആ ഹസ്ബൻഡ് നാടൻപണി തന്നെയാണോ ചെയ്യുന്ന്
ആഹ് നാടൻ പണിന്നെണ് തേപ്പും പടവൊക്കെ ആയിട്ട്.
ആഅ ആ
ആ പര പെരന്റെ തേപ്പ് പടവ് അതൊക്കെ എടുക്കും.
പടകുകളൊക്കെ ചെയ്യായിരിക്കും മഴയാവുമ്പോ അങ്ങനത്തെ പണി കൊറവായിരിക്കുംല്ലെ
ആഹ് കൊറവ് ഇപ്പള ഇപ്പൊക്കെ പണിണ്ട് പിന്നെ ഉം. അനെ ബംഗാളികള്ണ്ട് പണിക്ക്. അപ്പൊ പിന്നെ ഇത് ബംഗാളികൾക്ക് ഓലി കരാർ ഇടത്ത്ങ്ങണ്ട്. ബംഗാളികൾക്ക് കൊടുക്കലാണ്. പണി
അത് ശരി
ആ ഓല് പണി എടുക്കും തേപ്പൊക്കെ ബങ്കാളിയൊൾക്ക് കൊടുക്കലാണ് ഇവലിങ്ങനെ.. ചെറിയ ചെറിയ തെ ഇങ്ങനെ പടംവോക്കെ ഉണ്ടാവുല്ലോ മതില് പഠിക്ക അങ്ങനത്തെ പണിയൊക്കെ ഉണ്ടാവുല്ലോ ചെറ ചെറിയ പണികള്. ആ അതൊക്കെ ഹസ്ബൻഡറ് എടുക്കും വലിയ പണിയൊക്കെ ബംഗാളിയൊ ക്ഇങ്ങനെ കറാറ് കൊടുക്കലണ്. ആ അവല് പത്ത് പതിനഞ്ച് പണിക്കാരൊക്കെ ഉണ്ട്.
ആഹ അവർക്ക് സ്ഥിരം പണിക്കാരണ്ടാവുന്ന
ആ സ്ഥിരം പണിക്കാരാണ്. ആ ആ് ഓലിപ്പം നാട്ട് പോയിനി പ്പംഓല്..
ആഹ ഇപ്പൊ ഈ ഓട്ട് കായ കാരണം നാട്ടിൽ പോയിട്ട് വരാനൊക്കെ ബുദ്ധിമുട്ട്. പയെല്ലാ പണിളും നിർത്തി വെച്ചിന്ന് എല്ലാരോടും ചോയ് ക്കുമ്പ. പ്പൊ ഒരാളില്ല. ഇപ്പൊ വന്നിട്ട് ആരും മടങ്ങിയ എത്തിട്ടില്ലന്ന് പറയരുന്നു.
ഇവിടെ നോമ്പിനൊന്ന് ഹസ്ബൻറിന് നോമ്പിനെ ഇവിടെ നോമ്പിനൊന്ന് ഹബൻഡന് പണിന്നല്ലായിരുന്നു ഇങ്ങനെ തന്നെ. ബ ബങ്കാലളികൾ മുൈവം പോയി പിന്നെ പോലും ഒറ്റക്ക് പോ ഒരാളോട് ഒറ്റക്ക് പണിെടുക്കാൻ കഴിയിൂല്ലേ ഈയതി പണിഒന്നും.
ആഹ ഹെൽപ്പർമാരുണ്ടെ
ആ പിന്നെണെങ്കി ഞമ്മളെ നാട്ടില് മലയാളികളൊന്നും ഇപ്പ പണിടുത്താൽ ഇണ്ടാവൂല.
ബംഗാളിള് ഇട്ക്കണ മാതിരി ഒര് പണിയെടുക്കൂല. ഓൽക്ക് എന്നും ലീവാ ആണ്. മം നട്ട്
ഉം മിന്യാന്ന് നാലാം നാളൊക്കെ ആയിട്ടു രണ്ട് മൂന്ന് പണിക്കാര് വന്നെണ് ബങ്കാളികള് നാട്ടി പോയോല്.
ആഹ് ഇപ്പ അവരും തന്നെ എല്ലാ പണികളും.
ആഹ് അവിടെല്ലാ പണിയും ഓളന്നല്ലെ എടുക്കണേ.
എല്ലാ പണിയെടുക്കും ഇവിടെ പിന്നെ ഈ പണിക്കാരെന്ന് പറഞ്ഞാന് ഒരു പത്ത് ത്ത് പതിനഞ്ച് കൊല്ലക്കെ ആയിന് അവര് വന്നിട്ട്.
ആഹ്
അയറ്റങ്ങൾ അന്ന് മുതല് ഇവിടെ ഇതിന്റെ പണിയിലെന്നെയാണ് അപ്പ ഞമ്മളെ വീട്ടിക്ക് ഒല് പെരുന്നാളിന് അങ്ങനെ ക്ക്‌ണ്ടാവുമ്പോ ഞമ്മടെ വീട്ടിക്കു പോലെ ഞമ്മളു വിളിക്കും ആഹ് ആഹ് ആഹ് ഫുഡ്ഡഴിക്കാനൊക്കെ പെരു ന്നാളിനൊക്കെ ഓല് നമ്മള വീട്ടിൽ അന്നെയാണ് വരല് ഞമ്മളേ ഇപ്പ ഞമ്മളെ വീട്ടിക്ക്‌ മാതിരി തിയാണോലി ഇവിടെ ഞമ്മുക്ക്
ആഹ് നമ്മുടെ ഭാഷ അവർക്ക് അറിയിം ചെയ്യും സംസാരിക്കാനും അറിയാം പിന്നെ വർഷ രണ്ടു മൂന്നും ഒക്കെ വർഷ കൂടെ ഇണ്ടാവുമ്പ ഞമ്മക്ക് നമ്മളെപ്പോലെ ആളുകളെ പോലെ തോന്നുവല്ലോ
ദെ ഇൻക്കൊന്നും ഒലെ ഭാഷ ഒന്നും ഇൻക്കറിയില്ല പക്ഷെ ഹസ്ബൻഡ് നല്ലോണം ഹിന്ദി പറയും ഓലു ഓലു പറിണ മാതിരി പറയും
ആഹ് കൂടെ നിന്ന് നിന്ന് പടിഞ്ഞു കിട്ടീട്ടുണ്ടാവും
നിന്ന്കാണ്ട് പിന്നറിയാ നല്ല ആൾക്കാരാട്ടോ ഓല് നല്ല നമ്മള് നമ്മള് പണ്ടൊക് ക്കെ ന്ന് പറയാൻ നമ്മളെ ഹിന്ദി ക്കാര് ന്ന് പറയുമ്പം നമ്മളൊരു വേറെ കോലത്തിലാണല്ലോ നമ്മള് ഓലെ കാണല് അമ്മക്കൊരു പേടി അങ്ങനെയൊക്കെയാണല്ലോ പക്ഷെ നല്ല നല്ല നല്ല എന്നാ നല്ല നല്ല സ്വഭാവോം നല്ല പെരുമാറ്റൊക്കെ ഇള്ള നല്ല ആൾക്കാരാ ഓലിപ്പ നാട്ടിലൊക്കെ
പോയിങ്ങട്ട്ത്തെ ഓരോ സാധനൊക്കെ ഞമ്മക്ക് കൊട്ന്നരും അവിടുത്തെ ബേക്കറികളൊക്കെ
ഫു ഫുഡും കാര്യങ്ങളും അത് ബേക്
ആഹ് ആഹ് ആഹ് ഓല നാട്ടില്ണ്ടാക്കണ ബേക്കറികൾ ഉണ്ടാവല്ലോ
ആഹ്
അതൊക്കോല് വര്മ്പ ഇങ്ങട്ട് കുട്ടിയാക്കൊക്കെ കൊടുന്നട്ക്കും ഓന നാട്ട് എന്നാ ഓല് ഓലെ ഹസ്ബന്റുമാര് ഉണ്ടാക്കി കൊടുവല്ലോ ഓലെ വൈഫും ഓലെ കുട്ടികളും എല്ലാരും ഉണ്ടാക്കി കൊടുക്കണായിരി ഉം നമ്മളെ നാട്ടിൽ ഉണ്ടാക്ക്ണ മാതിരി ഉള്ള ബേക്കറികളൊന്നും അല്ല ഓല നാട്ടിൽ
കേളോ കയി ഏഹ് നമ്മളവിടെ താമസിക്കുന്ന അങ്ങൻത്തെ ആളുകളുണ്ട അതങ്ങനെ ജോലിക്ക് മാ
ഇല്ലല്ല വൈഫോ ഇല്ല അവലും ആണുങ്ങളു മാത്രൊള്ളൂ
ആഹ്
വെല് ഒരു ഏട്ടന്മാരും അനിയന്മാരും അങ്ങനെ ഒരു ഒരു കുടുംബത്തിലെ തന്നെ കൊറേ ആൾ താര്ണ്ട്
ആഹ് അത് ശരി അപ്പൊ അവര് വേരും പോക്കൊക്കെ ഒരുമിച്ച് തന്നെ ആയിരിക്കും
ആഹ് വരവും പോക്കും ഒക്കെ ഒരുമിച്ചാണ്
ഓല്‌വടെ നാട്ടിൽ വന്നാരേണ് ഞമ്മളവിടെ വന്നാരേണ് ഓൽക്ക് പെരിം കാര്യങ്ങളും ഒക്കെ അവിടെ ആയത്
ആഹ് നമ്മള് ഗൾഫിക്ക്‌ കേറുന്ന മാതിരി ആയിരിക്കും അവര് ഇതൊരു ഗൾഫു നാട് മാതിരിയേക്ക നമ്മടെ നാട്
ടെ നല്ലും ഓൽക്കിവിടേന്നു പറയാൻ നല്ല സുഖ് ഇതാണല്ലോ ഞമ്മളു ഗൾഫിലും പോയാലും ഞമ്മക്ക് ബുദ്ധിമുട്ടാണ് പക്ഷെ ഓൽക്ക് നല്ല സുഖാവിടെ ന ഇപ്പ നേരത്തിന് ഞമ്മടെ നാട്ടി വീട്ടിലെ വീട്ടില് പണിയൊക്കെ ആയാ വീട്ടിന്ന് ഭക്ഷണം കിട്ട്ണ്ട്
ആഹ് ഇപ്പൊ വെറക് വെട്ടാനാണെങ്കിലും. തേങ്ങ പറി പറിക്കാനാണ് അങ്ങനെണ് കൂടുതല് ഇവിടൊക്കെ.
ആഹ് അതെ അതെ അങ്ങനെന്നേണ് ഹിന്ദി ക്കാരില്ലാഞ്ഞ പണിണ്ടാവൂലമ്മക്ക് ആഹ് ആഹ് ഇന്നാ ശരി ഇന്നാ ഓക്കെ.